ലോ
പറഞ്ഞോളൂ എന്നാണ്ട് വിശേഷം?
ആഹ്! നല്ല വിശേഷം
ഓഹ് മഴൊക്കണ്ടൊ നാട്ട്ല് ഇപ്പ മഴയാണല്ലൊ എല്ലാർക്കും ചർച്ച അത് കൊണ്ടാണ് ഞാൻ മഴയാണ് മഴയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചത്?
മഴ കൂടുതല് പെയ്താലും
ഓഹ് ആഹ് കൊറഞ്ഞാലും ഓഹ് അതല്ല വെയില് വന്ന ടൈമിലാണെങ്കി എല്ലാരും അയ്യോ! ഭയങ്കര വെയില് ഒന്ന് മഴ ആഹ്! ആഹ് ചൂട് ഒന്ന് മഴ പെയ്തീങ്കീന്ന് പറയും
ജിവീന്ന് പറയും
ആഹ്! പക്ഷെ ഇപ്പൊ എല്ലാരും പർഞു മഴ തോന്നങ്കീന്ന്
ആഹ്!
ഉം. എന്തായാലും ദോഷം തന്നെ അല്ലെ മനുഷ്യന് മഴയാലും വെയിലായാലും രണ്ടും ഓഹ് രണ്ടും വേണ മഴ എന്നാ ദോഷവാണത്
ഉം. കൂടുതലും പാടില്ല
ഓഹ്. ഓഹ്. അങ്ങനൊരു കാര്യം കൂടണ്ട് കൂടുതലും ഏഹ് ചൂടും മഴയും കൂട ആയാല് ഭയങ്കര വിഷയവാണ്. ഇവടെ ഇപ്പൊ മഴ പെയ്ത് തോന്നതേ ഉള്ളു!
ഉം.
ഉം. ഇന്ന് മഴ ഇണ്ടാര്ന്നോ?
ഇവിടെപ്പ ഇന്ന് രാവിലെ ഇണ്ടേര്ന്നു ഇപ്പ ഇല്ല്യ ഇപ്പൊ ഒര് ഒലർച്ചണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വെയിലുണ്ട് അതിനും മഴ വരഞ്ഞ പോലെ ഉണ്ടേനു മുറ്റത്ത് വേ പൊറത്തൊന്നും ഇടാൻ പറ്റൂല!
ആഹ്, ! ഇന്നിപ്പം ആഹ്! ഇന്നിപ്പോ വെയില് എടുത്തപ്പോ ഞാനൊ കുട്ടിയോട് പറഞ്ഞു ഇതോടെ സംസാരിക്കുന്നക്ക പറഞ്ഞതാ മഴയില്ല എന്ന് പറഞ്ഞു രണ്ടാമത്താളെ ആളെ വിളിച്ചപ്പോ മഴയും തുടങ്ങി
ആഹ് ഓരോ നാട്ടില് ഓരോ സമയക്കും
ആഹ് ഓരോ തയ്ലല്ലേ
ഉം.
പിന്നെ ഉ
പിന്നെ ചോറ് കഴിക്കാനായോ?
കഴിക്കാറായില്ല ഞാനിപ്പ തറ തൊടച്ചോണ്ട് നിക്കുന്ന് തറയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രേ- പോയി കുളിക്കും ഒന്ന് കുളിച്ചേ ശേഷം വന്ന് കഴിക്കാന്ന് പറഞ്ഞിരിക്ക ആ ഫുഡൊക്കെ റെഡി ആയോ?
ട്ടില്
ഓ ഇപ്പൊ എയിക്ക് ഹസ്ബൻറ് ഉണ്ട്
ആ ഇപ്പ ജോലി ഇല്ലേ
ആഹ് ഇന്നിപ്പോ ജോലി ഇല്ല അങ്ങനെ കിടക്കാ ഞാന് പ്പോഴും മറന്നൊവും കേട്ടാ കാരണം പുള്ളി എപ്പോഴും ഇവിടെ കാണത്തില്ലല്ലാ
ആഹ് എന്താ ജോലി
ആഹ് വെൽഡിങ്ങിന്റെ വർക്കുണ്ട് മരം മുറിപ്പുണ്ട് കിണർ കുഴിപ്പുണ്ട് എല്ലാം ഉണ്ട്
ആഹ്
ചെറിയൊരു അഡ്ജസ്റ്റ്മന്റെല്ലേ ജീവിതം
ആ ചക്കിം മാങ്ങൊക്കെ ഇണ്ടോ അവിടെ
ചക്ക ഉണ്ട് റംമ്പുട്ടാനിണ്ട് മാങ്ങാ സിസൺ കഴിഞ്ഞെന്ന് തോന്നുന്ന് മഴേ കഴിഞ്ഞു കഴിഞ്ഞു കാരണം വെയിലീ സീസൺ ആയല്ലേ
ഏത് മാങ്ങ നല്ലൊണം ഇണ്ടേരുന്നു
ആഹ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മാങ്ങ
റംമ്പുട്ടാന് ഞാവൽപ്പയൊക്കെണ്ട്
ആഹ് ഞവലിവിടെയില്ല ഇവിടെ റംമ്പട്ടാൻ ഓ കയിച്ചിണ്ട് കയിച്ചിണ്ട് കഴിച്ചിട്ടുണ്ട് കഴിട്ടുണ്ട് പക്ഷ ഇപ്രാവശ്യൊന്നും കിട്ടയില്ല
ഉം ഇവിടെ കിട്ടിയിരുന്നു വണ്ടിക്കാര് കൊടുന്നു
ആ ആഹ് ലെ ലെ റേറ്റ് എത്ര കിലോക്കി
നല്ല വെലണ്ട് ഇരുന്നൂറ്റി അറുപത് ഒരു കിലോക്ക്
ഓ തന്നെ നമ്മളൊക്കെ ഇവിടെയും റംമ്പൂട്ടാനൊക്കെ പിടിച്ചിരുന്ന ആൾക്കാർക്കെ വെറുതെ പറിച്ച് കൊടുത്ത് കളയും
നിങ്ങള് വെറുതെ കൊണ്ടോയി കഴിക്കീന്ന് പറഞ്ഞ് പറച്ച് കൊടുക്കും പക്ഷേ കിലോ കണക്കിനാണ് കൊടുക്കുന്നേ
മുട്ടാൻ നല്ല വിലയാണ് റംമ്പുട്ടാന് അവൽപ്പായൊക്കെ
ഓ നമ്മള് അങ്ങക്കെയന്ന് വെച്ചാ ഞാൻപ്പോ ഹസ്ബന്റെ വീട്ടിലാണ് നമ്മൾ അങ്ങക്കന്ന് വെച്ചാൽ ആഹ് റംമ്പിട്ടാൻ പിടിച്ച് നിന്നാ ആവശ്യത്തിന് പറിച്ച് ഇട്ടിട്ട് വാക്കി അടങ്കല ഉടുക്കും
ഉം
ആള് വരും ആള് വന്ന് അവര് ചോദിക്കുന്ന പൈസാന്ന് ഇപ്പൊ റേറ്റ് കൂടുതലല്ലേ റംമ്പുട്ടാന്
ആഹ് അങ്ങള് വി
നല്ല റേറ്റാണ് ഓ നല്ല റേറ്റ് ആണ് അവര് കൊടുക്കുന്നത് നമ്മളിതുവരെ വിറ്റില്ല
ആഹ് പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് അതും നല്ല വെലയാണ്
അതന്നെ ഡ്രാഗൻ ഫ്രൂട്ട് ഡ്രാഗൻ ഫ്രൂട്ടിന് നല്ല റേറ്റാണിപ്പം ഉം പിന്നെ മക്കളൊക്കെ പഠിക്കാൻ പോയോ
ആ പഠിക്കാൻ പോയി വൈകുന്നേരാവും വരാന്
ഏതൊക്കെ ക്ലാസ്സിലാണ്
ഓര് ഏ ഏഴാം ക്ലാസ്സിലും രണ്ടിലും ഒയാള് പത്ത് കയിഞ്ഞ്
ആഹ്
ആഹ് പിന്നെ വൈകുന്നേരം എന്താ ഫുഡ് ഇണ്ടാക്കൊ
വൈകുന്നേരം സ്നാക്സ് ഇല്ല
ഉം
ആഹ്
ഉച്ചക്കെന്താ മീനാ
ഉച്ചക്ക് മീന് എറച്ചിരിപ്പൊണ്ട് വെച്ചില്ല എന്നു എറച്ചി എന്നു നമ്മളീ എറച്ചി കയിച്ചാ വെറുത്തുപോകത്തില്ലേ
എന്നും ഇറച്ചി അതേപോലെ എന്നും ഒരേ മീനും ആണെങ്കിലും വെറുക്കു ക്കും മത് മത്തിന്നെ എന്നും കഴിക്കുമ്പോ വെക്കൂലേ
ആഹ് ആഹ് അത് തന്നെ
ഓരോ ദിവസം ഓരോ മീനല്ലേ
ആഹ് അത് തന്നെ
അപ്പ മടുക്കൂല
ഉം ഞാൻ തന്നെ ഇവിടെ തന്നെ മീന് അങ്ങനെ അധികം ഞൻ വാങ്ങാൻ നിക്കത്തില്ല എനിക്ക് മീൻ കറി ഇടാ താല്പര്യം ഇല്ലാ ഇടാൻ താല്പര്ം രില്ല പക്ഷെ എനിക്കല്ലാത വേറെ - ആഹ് ആഹ് ഇവിടെ എന്റെ അമ്മായമ്മക്കും ഹസ്ബൻഡിനൊക്കെ ആണെങ്കിൽ വേണം അവർ മീൻ കറിയിലേക്ക ആൾക്കാരാ കൂടെ
അപ്പൊ രണ്ട് കറിിയ വെക്കെണ്ട വരുവോ
ഇല്ല ഇല്ല ഞാൻ വെക്കുന്ന കറിയന്നെ എല്ലാരെയും കൂട്ടിക്കോളൂ
ഉ ഞമ്മക്കിനിപറ്റീല്ലങ്കി ഞമ്മള എങ്ങനെയെങ്കിലാണ്ട് കൂട്ടും
ഓഹ് നമ്മുക്ക്‌ പിന്നെ ഇവിടെ ഞാൻ തന്നെ എല്ലാം വേവിക്കുന്നു പിന്നെ എനിക്ക് ഒരെണ്ണം മാത്രമേ വേവിക്കാൻ പറ്റൂ
ആഹ് ഞമ്മളെ മടിയോണ്ട് പിന്നെ അതന്നെയാണ്ട് കയ്ച്ചാ വിചാരിക്കു
ആ പിന്നെ അതന്നെ കഴിക്കണം ഞാൻ വെക്കുന്ന എന്താണോ അത് കഴിച്ചോണം
ചമ്മന്തിയാണോ ചമ്മന്തി വേറെ ഒന്ന ശെരി ചമ്മന്തി നല്ല രസം ചമ്മന്തിയും കരിവാാടും തക്കായിട്ട് തോരൻ ഓ മറ്റേ വറ്റൽ അത് വറ്റൽ ആഹ് വറ്റ മൊളക് ചുറ്റരക്കുന്നല്ല ചമ്മന്തി
ഇപ്പ ചുടണ്ട ആവശ്യമില്ല നമ്മള് ചട്ടിയില് വെ - ഭക്ഷണം കഴിച്ച് കാണ്ട് വർത്താ മതി ഉം നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ആ വെളിച്ചെണ്ണയാ ആ ചമ്മന്തിക്കാണ്ട്‌ ഒഴിക്കുക
ആഹ് ചമ്മന്തി അരച്ചെടുക്കും
ചെറിയുള്ളിയും ഇട്ടിട്ടയരച്ച നല്ല രസമാണ് ഞാൻ ഇന്നലെ ഇണ്ടാക്കി പപ്പടം പൊ പൊടിച്ചിട്ട് നല്ല രുചി ഒണ്ട്
നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അത് ഡെയിലി അങ്ങനെ ആകുമ്പോഴത്തേക്ക്- പിള്ളാരും വെറുക്കും എല്ലാരും വെറുക്കും ഈ ഒരു ദിവസ ആണെങ്കിൽ ആഹ് - ഇവിടെ ഒരു ദിവസം ഒരു കറി ഇഷ്ടപ്പെട്ടാ മൂന്ന് ദെവസം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽമതി - ഇപ്പൊ ഇതേ ഒണ്ടാക്കോള്ളന്ന് പറയും
ഉം അതല്ലാടുത്തും അങ്ങനെ തന്നെ
ആഹ് പിന്നെ എന്റെ ക്ലീനിങ് നടക്കുക കേട്ടോ ഇതിനിടയ്ക്ക് ക്ലീനിങ് നടക്കുവാ കേട്ടോ
ഏ അപ്പ എന്താ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്
ഇല്ല ഇല്ല അല്ലാതെ എന്റെ ഹെട് സെറ്റ് ഞാനൊരു ദിവസം കൊണ്ട്‌ കഴകി കളഞ്ഞു മക്കള് രണ്ടും കൂടെ ഓഹ് മക്കള് ബെഡ്ഷീെറ്റില് എടുത്ത് ഇട്ടിരുന്നു ഞാൻ ശ്രദ്ദിച്ചില്ല ബെഡ്ഷീറ്റ് കഴുകാൻ വേണ്ടി എടുത്തപ്പളെ ഇതും കൂടി ഇങ്ങ് വന്നു ഞാൻ കൊണ്ടുവന്ന വെള്ളത്തിനകന്ന് മുക്കിയിട്ട് കഴുവി എടുത്തപ്പോഴത്തേക്ക് നേരെ കേറി ഇങ്ങ് വന്ന്
ഉം
പിന്നെ ശരിയാക്കാൻ നോക്കിട്ടോന്നും പറ്റിയില്ല
ആഹ് ആഹ്
വേറെ വാങ്ങിച്ചിട്ടുംയില്ലാരുന്നു ഒന്നുകൂടെ സെറ്റ് ചെയ്യണം ഇനി ഇപ്പൊ ക്ലാസ് ഒക്കെ അറ്റൻറ് ചെയ്യണം ടൈമില് വേറെ വേണ്ടി വരും നമ്മക്ക് ഇപ്പൊ ക്ലാസ്സും കൂടെ തൊടങ്ങിക്കല്ലേ ഉം
ഇനിയിപ്പോ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ-
ക്ലീനിക്കൂടെ കഴിഞ്ഞ് ആ കേറി ഒന്ന് കുളിക്കുക എറങ്ങുക തുണി കഴുവാൻ കെടപ്പോണ്ട് അലക്കാറുണ്ട് ഏ- കിണറൊക്കെ ഒണ്ട് കിണറുണ്ടോ നിങ്ങൾക്ക്
ഇവിടെ കിണറില്ല ഇവിടെ അങ്ങക്ക് അടുത്ത് പൊഴഴുണ്ട് അപ്പൊ അവിടെ കിണറുണ്ട് ഉം
എനിക്ക് പൊഴയൊക്കെ ഭയങ്കര ഇഷ്ടമാ കെട്ടോ
ആഹ് ഇല്ല ഇവിടെ പൊഴ ഒന്നുമില്ല അവിടെ ആകെയുള്ളന്ന് വെച്ചാ നല്ല വൃത്തിയായിട്ട്- മതിലൊക്കെ കെട്ടിയിട്ടേക്കാണ്
ആന് ഇവിടെ- തായ പൊഴയും മേലലെ ഞങ്ങളോ മേലയാണ് - ഉ ഉണ്ട്
ഇവിടെന്ന് വച്ചാ ഇവിടെന്ന് വെച്ചാ ഇവിടെന്ന് വച്ചാ ആൾക്കാരെ ചുമ്മാ ചാടി ചാവാൻ നോക്കും
പോഴയിലോ
അപ്പൊ പിന്നെ ഓ പൊഴയില് നല്ല ആഴയുള്ളതാ
ഉം
ആഹ് ആഹ്
അപ്പൊ ചാട ചാവാൻ നോക്കുന്ന കൊണ്ട് ഫുള് ഇത് ക്യാമറയെ കൊറച്ചൊക്കെ ഇട്ടക്കയാണ് ഫയർ ഫോർട്സ് ഒക്കെ എടുത്തൊണ്ട്
ആഹ ഇവിടെ കുളിക്കാനൊക്കെ പറ്റൂ കടവൊക്കെണ്ട് കുടിക്കല്ല കല് അലക്ക അനക്ക ആൾക്കാരൊക്കെ പോകും
പക്ഷേ അടൊക്ക ഒരു നല്ല വൈബ് ആണല്ലേ അങ്ങനെയൊക്കെ പോകുന്നത്
ആഹ രസാണ്
കാര്യന്ന് വെച്ചാ നമ്മുടെ എന്റെ നാട്ടിൽ അങ്ങനെയാണ് ആ് തോടുണ്ട് നമ്മള് തോട്ടിലാ പോകുന്ന
ആഹ എന്റെ നാട്ടില് പാട്ടാണ്
ആഹ് തോട്ടില് ആഹ ഇതന്ന് വെച്ചാ തോ ത്തിൽ തോടുണ്ട് കുളംുണ്ട് നല്ല ഭംഗിയാണ് വേനൽക്കാലവുമ്പോ എല്ലാം വറ്റും
ആഹ നല്ല രസ ഭംഗിയല്ലേ പ്രകൃതി
ആഹ ഞാൻ പോകുമ്പോ എല്ലാം അവിടെ പോവാാറുണ്ട് അവിടെ പോയി കൊറച്ചു ചേരംഇരിക്കാറുണ്ട് എന്ന വെച്ചാൽ പ്രകൃതിയുടെ ആ ഒരു പ്രകൃതി രമണീ അത് ആസ്വദിക്കാൻ നല്ല ഭംഗിയാണ്
ഒരു മനസ്സിനരു സന്തോഷം
ആ നമ്മക്കരു സന്തോഷം ഉണ്ടാവും ഉ തണത്തെ കാറ്റും ആ ഒരു ഇതൊക്കെ
ഒരു ശാന്തത കിട്ടുമല്ലോ അവിടെ ഇരിക്കുമ്പോ
ഉം
പിന്ന ഇവിടെ കോ എനിക്ക് കുളത്തിൽ ചാടാനൊക്കെ ഭയങ്കര ഇഷ്ടാ
എനിക്കും ഭയങ്കര ഇഷ്ടാ വെള്ളം
വെള്ളം നീല കളർ വെള്ളം കാണുമ്പോ നല്ല മെ മണ്ണെണ്ണന്റെ കളർണ്ടഈ കാരം വെള്ളം
ആഹ ആഹ പക്ഷെ ഇവിടെന്ന് വെച്ചാലേ പക്ഷെ ഇവിടെന്ന് വെ ഞാൻ എൻന്റെ നാട്ടിലന്ന് വെച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പോകാനും ചടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ആവുമ്പോഴത്തേക്ക് എനിക്ക് ഒരുമാതി ആ തോന്നും കാരണം ഇവിടെ അങ്ങനെ ആരും അങ്ങനെ പോവാാറില്ല ഇവിടെ ആറും പുഴയൊക്കെ ഉണ്ടെങ്കിൽ ആഹ ഇവിടെന്ന് വെച്ചാ എല്ലാം ഉണ്ടെങ്കിലും ആരും അങ്ങനെ പോവാറില്ലീ സ്വന്തം വീടിലേക്ക് തുങ്ങിഴും ആഹ എന്ന വെച്ചാ സ്വന്തം വീട്ടിയിട്ടല്ലേ എല്ലാരും തുണികളൊക്കെ കഴുകുന്നത് ആ പിന്നെ പുറത്ത്ങ്ങനെതൻ പോുന്നന്നല്ലല്ലോ ആരും
ഉം ആദ്യക്കാ പോവും ഇപ്പ എല്ലാർക്കും
ആഹ് ഇപ്പൊ അപ്പൊ എല്ലാർക്കും പറ്റൂല ആഹ പക്ഷെ എനിക്ക് ഇപ്പഴും അവസരം കിട്ടിയ ഞാൻ ഇപ്പഴും വേണമെങ്കി പോവും
ഉം ഞാനും പോവും ഇവടെ ഇത് ചാടാൻ വേറരു വൈബ
ആഹ അത് തന്നേ അതിന് വല്ലാത്തൊരിതാ
ആഹ മഴക്കാലാവുമ്പോ നല്ല രസാണ്
ആഹ മഴക്കാലം കൂടാവുമ്പോ നല്ല ഭയങ്കര രസവാ എന്തോ പറയാന ആഹ ആ കലങ്ങിയ വെള്ളവും
ഉം പണ്ടൊക്കെ നല്ലോണം പോയിന്
ഉം ഇപ്പ പിന്നെ എറങ്ങിയ എല്ലാരും പറയുവാ അവക്ക് രണ്ട് മക്കളൊക്കെ ആയോണ്ട് മൂന്നും മക്കളൊക്കെ അയതിന് ശേഷം അവർക്ക് തൊടങ്ങിന്ന് പ
ഉം പക്ഷെ ഇപ്പ ഇവിടെക്കെ പോകലില്ലേ സ്വിമ്മിംങ് കോട്ടും റിസോ സ്വിമ്മിംങ് പൂളക്കെ ഇണ്ട് നൂറ് രൂപാണ് ഒരാ ഒരു മണിക്കൂറിന്.
എനിക്കും പോണംന്ന് ആഗ്രഹം ഒക്കെ ഒണ്ട് പക്ഷെ കൊണ്ടു പോവത്തില്ല. സ്വിമ്മിങ് പൂളില് നീന്താൻ അങ്ങന ആ ഏഹോ